ഹലോ
കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്ക്ണ്ട് പറയിം.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
ന്നിട്ട്
എന്നിട്ട് എന്റടുത്ത് ഇങ്ങനെ പറ എൻറ അടുത്ത് ഇങ്ങനെ കൊറേ മുന്നേട്ടോ കൊറേ മുന്നേന്നല്ല കഴിഞ്ഞ മാസം അയിന്റെ കൊറ ച്ചായിട്ട് എന്റെട്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു പാസ്പോർട്ടിന് കൊടുക്ക് കൊടുക്ക്ന്നൊക്കെ അപ്പം ഞാനും ആഹ് ഓ ക്കേ എന്നൊക്കെ പറഞ്ഞു പിന്ന അത് വിട്ടു
ആഹ്
എന്നിട്ടിന്റെ അടുത്ത് പിന്നിം പറഞ്ഞ് ഇങ്ങനെ കൊടുക്കേ ന്നിട്ട് ഇങ്ങനെ വര ഇങ്ങനെ രണ്ട് മാസം പിന്ന വിസ ങ്ങ് എടുത്തിട്ട് വരാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ എനിക്കും ഓക്കെയാണ് എനിക്കും ഇഷ്ട്ടാണ്
ഉം
ഏഹ്
ഉം ന്നിട്ട്
കേക്കുന്നുണ്ടോ?
ആഹ് പറയിം കേക്കണ്ട്,
എന്നിട്ട് ഞാനിങ്ങനെ വെറുതെ ഒരീസം ഉമ്മെച്ചീനോട് ഇങ്ങനെ ഇതിനെപ്പറ്റി പറഞ്ഞ- ഉമ്മച്ചിപറഞ്ഞ് ഇപ്പ- പ്പ തന്നെ ഒന്നും പോണ്ട ഇപ്പ തന്നെ പോയാലൊന്നും അങ്ങനെ പിന്നെ എന്തിനാ അപ്പൊ കല്യാണം വെക്കണ അത് ഇത് ന്നൊക്കെ വരുണ്
ആഹ് ഓരോ ഓരോരുത്തര് പറഞ്ഞുണ്ടാക്കും
ആഹ് അതന്നെ എന്നിട്ട് ഇവൻ എന്ത് ചെയ്ത് ഇവന്റെ പെരേല് ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഓളെ ഇങ്ങനെ അടുത്ത മാസം ഞാന് ഓള ഇങ്ങട്ട് കൊണ്ടരും ന്ന്
ഉം
അപ്പൊ ഓൻന്റെമ്മർഞൊലോ ആ കൊണ്ടയ്ക്കൊന്നല്ല അങ്ങനെ വെ എതിർപ്പൊന്നും പറഞ്ഞില നല്ലതേ പർ ണോന്ന്
ഉം
ന്നട്ട് ഇന്റട്ത്ത് ഇങ്ങനെ പറയണ്ടേല് ഞാൻ പറഞ്ഞു വേണ്ട നമ്മക്ക്ഞ്ഞങ്ങനെ വേണ്ട ന്നെങ്കി ഇങ്ങട്ട് വന്നിട്ട് ഇത് ഒരീസം ഞാൻ ഇതേപോലെ മുടി കെട്ടീനുട്ടോ
ഉം
അപ്പൊ ഞാന് കേക്കുന്നുണ്ടോ?
ആ മുടി കെട്ടിന്നെ
അപ്പൊ ഞാനിപ്പച്ചിനോട് പറഞിനി എനിക്കിങ്ങനെ നാളെ പാസ്പോർട്ട് എടുക്കാൻ പോണംന്ന് ട്ടോ അയി്ന്റെ റൂമില് വന്ന് മുടിയിട്ടുമ്പോ ഉമ്മച്ചി ഇങ്ങനെ ഉപ്പച്ചീനോട് പറയ്ന്നെ കേട്ടാ ട്ടോ
യെന്ത്?
ഏഹ്
എന്തേ പറണെ
ഇങ്ങനെ പറയണ്ട് നിങ്ങൾ ഇങ്ങനെ അവിടിം ഇവിടിം നടക്കുന്നൊക്കെ കേക്കുന്നില്ലേ അവിടെ പോയിട്ട് പിന്നെ പള്ളിൽ ഉണ്ടായിട്ടാ വര്നത് പിന്നെ കൂട്ടി കൊണ്ടവാ അല്ല പിന്നെ ച്ചാ വെല് കല്യാണം കാത് ഒന്നും ആരും അറിയാതെ കൂട്ടിക്കൊണ്ടോഅലാണ് ഇങ്ങനെയൊക്കെ.
ച്.
ഒന്നും ഇങ്ങനെ
അയ് എന്താല്ലേ
എന്താ തന്നെ-
ങ്ങള്ത് ഒന്നിനും സമ്മയ്ക് ഇൻക്ക് ദേഷം ആര് ഇപ്പോ ഞമ്മള് ലൈക്ക് ഇന്റെ ഉമ്മാന്റോട്ന്നൊക്കെ ഇല്ലേ ഒന്ന് സംസാരിക്കുമ്പല്ലേ. എല്ലാരും ഇങ്ങനെ എഹ് ഒരൂസം ഇങ്ങനെ- എനിക്ക് പൈസ ചോദിക്കാൻ നല്ല മടിയാട്ടോ അത് നമുക്ക് മടി ഉണ്ടാവില്ലേ.
ണ്ടാകും എടി എത്രൊക്കെ നമുക്ക് കൊർച്ചൊക്കെ വേണങ്കി ആവാം. ക്കെ പക്ഷേ എത്രൊക്കെ അടുപ്പാണെങ്കിലും ഒരു ലിമിറ്റ് കൂടുതൽ നമ്മൾ എങ്ങനെ ഓരട്ത്ത് ചോദിച്ചു പോവ
അതന്നെ എത്ര നല്ല നല്ല ക്ലോസ് ആണെങ്കിലും പൈസക്ക് അത് വേണിത് വേണം. ഇപ്പോ ഇന്നോടന്നെ ചോയ്ക്കും ഇപ്പോ എങ്ങനായ്ച്ച് ഇന്ന് ന്നോട് ചോയ്ച്ചപ്പോ ഞാർഞ് എനിക്ക് പർദ്ദടാൻ നല്ല ഭൂതിണ്ട് പർഞ്ഞപ്പോ
ഉം..
അപഇന്നോടർഞ് ന്നയാൻ വരുമ്പോ പർദ്ദ കൊണ്ട്രാൻ പറഞ് എനിക്ക് പൂതിയുള്ള ഓരോന്ന് ഇങ്ങനെ പറയും ഇക്കാ എന്നോടിങ്ങനെ എന്നോടിങ്ങനെ അവിടെ പെർഫ്യൂമിന്റെ കടല്ലേ ന്നോട്ങ്ങനെ ചോ ക്കൻക് ഏത് പെർഫ്യൂമാ മാണ്ടി മറ്റേ ബോഡി ലിസ്റ്റ് ബോഡി ലോഷൻ ഏതാ വേണ്ടേ ഇങ്ങനെ ചോയ്ക്കും.
ഉം...
ഒക്കെ ങ്ങക്ക് ഇഷ്ടള്ള എടുത് പോരി പറയും ആഹ് അങ്ങനെ പറയുമ്പോ ഇൻക്ക് ലിപ്സ്റ്റിക് മറ്റേ ഫേസ്സ്കാനഡൻ്റെ ലിപ്സ്റ്റിക് ഇല്ലേ
ആഹ് ലിപ്സ്റ്റിക്ക്.
ആഹ് അത് എൻ്റെ ഫ്രണ്ടിനേക്കെ ഒന്ന് ഓർഡർ ചെയ്യണ്ടേ അപ്പോ അതിങ്ങനെ എഹ് പ്സ്റ്റിക്ക് തീർന്നുട്ടോ പൈസ എടുത്തോ അങ്ങനൊക്കെ പറയും ന്നോട്. പിന്നെ നാളെയൊരു ഏഹ് മ്മ് നഖത്ത്മ്മെട്ണെ മൈലാഞ്ചി ഇന്നോട് വാങ്ങാൻ പറഞ്ഞിന്നു. അഹൊക്കെ ഇപ്പളുങ്ങനെ മൈലാഞ്ചിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാണ് ട്ടോ അങ്ങനെ-
ഇന്ന്ട്ട് അപ്പ അപ്പ ഞാ അപ്പയിന്ന് ഇന്ന് ഓഡ്രയ്ത് ഇൻ്റെ ഫ്രണ്ടിന്റേക്കെന്ന് അങ്ങൻത്തൊക്കെ ഇഷ്ടാണ് ഇങ്ങനെ ഈ കൊറച്ചും കൂടി സ്റ്റാൻഡേർഡില് നടക്കാം അങ്ങനെയൊക്കെയിണ്ടോ? അപ്പ അതൊക്കെ ആള് ഓരിങ്ങനെ പറയുമ്പോ നമ്മളിങ്ങനെ മാണ്ട പറയാ ആ ഓക്കെ ഓക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കൊഴപ്പല്ല. ഓര് പറിയണം അല്ലാതെ- ഇൻക്ക് അങ്ങൻത്തെ മാണം ഇൻക്ക് അവ്ടെ പോയിട്ട് ഇതാക്കണം അങ്ങനാക്കണം അങ്ങനൊന്നും ഞാൻ പറിയലില്ല്യട്ടോ. എന്തേലും പൂതിണ്ടെങ്കിലും പൈസണ്ടെങ്കിലും ഇല്ല ഇഞ്ഞെത്ര പൈസണ്ടെങ്കിലും- ഇന്റെട്ത്ത് കൊറച്ച് പൈസണ്ടെങ്കി ഞാ ഇണ്ട് അത് മതീന്ന് ഞാൻ പറയല്
ഉം..
ആഹ് പിന്നെൻക്ക് കോളേജില് ഫീ സ് അടയ്ക്കണം അപ്പയിങ്ങനെ ഫീസ് അടക്കാനായത് ആള് ആള് കണ്ട്ക്ക്ണ് ഇന്റെ ഗ്രൂപ്പില്ണ്ടായപ്പോ ആഹ് പോരന്റ്സ് ഗ്രൂപ്പില്ണ്ട്. അപ്പയിങ്ങനെ കണ്ടപ്പോ ഇന്നോട് പറഞ്ഞ് പൈസടക്കാന് അപ്പ ഞാനിങ്ങനെ ഇപ്പത്തന്നെ ഒന്നും വാണ്ട ഇനിയിപ്പോ കല്യാണൊക്കെ- കഴിഞ്ഞാ ഓരോ ചെലവല്ലേ കല്യാണൊക്കല്ലേ വരാ അപ്പൊ കൊറേ ചെലവല്ലേ അപ്പൊ അപ്പോ അപ്പോ നമ്മളതും മനസ്സിലാക്കണ്ടേ
ഉം
അപ്പോ ഞാന്ങ്ങനെ അത് പിന്നെ അടയ്ക്കാം. ഇക്കാ നമ്മക്ക് പിന്നെ അടക്കാന്നുള്ള രീതിക്ക്
ഉം ഉം
ഒരു മിനിറ്റ് ആഹ് ഏ നിസാരക്കി വിട്ട്ട്ടോ
ഉം
അങ്ങനെ എന്താക്കി അങ്ങനെ നിസാരക്കി വിട്ട് അല്ലാതെ ഇന്നിട്ട് ഞാ ഇന്നിട്ട് എന്നിട്ട് ഇന്നാള് ആൾക്ക് ആൾക്ക് ആൾക്കറിയില്ല എന്റെ അക്കൗണ്ടില് എത്ര ഇണ്ട്ന്നൊന്നും
ഉം
അപ്പങ്ങനെ ഇന്നോട് പറയലാണ് അനക്കെന്തേലും ആവശ്യണ്ടെങ്കി ചോയ്ക്കണം ചോയ്ക്കണംന്ന് അന്ന് ഏഹേ ചോയ്ക്കണംന്ന് ഇന്നോട് പറയലാണ് ഞാ ഇതുവരെ ഒന്നും ചോയ്ച്ചിട്ടില്ല ഇൻക്ക്ങ്ങട്ട് വിട്ടര്ലാണ്
ഉം
ആൾക്ക് തോന്നുമ്പോ വിട്ടര്ല്ലാണ് ഇങ്ങനെ ഓരോന്നും മൂവായിരായി നാലായിരായിട്ടും അതന്നെ ഞാ ഇങ്ങനെ ഇങ്ങനെ ആവശ്യത്തിന് മാത്രം എടുത്തുകാണ്ട് നിക്കല് ഏഹേ അല്ലെ കൊറേ ഇങ്ങനെ അനാവശ്യാ ആയി ഇൻ്റെ ഫ്രണ്ട്സൊക്കെ അന്റെ നിക്കാഹ് കഴിഞ്ഞല്ലേ പറഞാണ്ടാണ്ട് തൊടങ്ങു ഇൻക്കഹ് കേക്കുമ്പോ ത്തന്നെ ഈറേ ടീ ഞാ ഇങ്ങനെ വിചാരിക്കും നിക്കാഹ് കഴിഞ്ഞിട്ടെറ്റെ നമ്മളെന്താ മരത്ത്മെന്നെറ്റ ഇട്ക്കല്ലേന്ന് ആഹ് ഓര്ക്കാണ്ട് തൊട്ങ്ങാ എന്താ പറഞ്ഞത് ഇന്റെ ഫ്രണ്ട്സൊക്കെ പറിയാ നിക്കാഹ് കഴിഞ്ഞതല്ലേ അന്റെടു ത്ത് പൈസണ്ടാവൊല്ലോ അങ്ങനെയിങ്ങനെ പറിയും അന്റെ ഫ്രണ്ട്സ് പറയല്ണ്ടോ?
ഇന്റെ അങ്ങനെ പറയിലില്ല പക്ഷെ എന്താ പറയുന്നേ ആ ചെലപ്പോ ഇതേപോലെ ക്കെ ഇന്റെ ഒരു കൂട്ടുക്കാര്ത്തിണ്ട് ട്ടോ പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് റസി ലിയ പർഞ്ഞിട്ട് ഓളിങ്ങനെ കൊർച്ചൊരു സ്വയംപൊക്കിയാണ് ബാക്കിള്ളോരെ താഴ്ത്തി കെട്ടി ഓള് ഉയർന്നുനിക്കുന്നെ എന്നിട്ടൊരീസം ഞങ്ങളിങ്ങനെ പോകുമ്പൊ ഇങ്ങനെ ഓള് പിന്നെ പറയോ നിങ്ങക്കൊക്കെ. കണ്ടാ ഇങ്ങക്കൊക്കെ കെട്ടിയോന്മാര്. ഇണ്ടല്ലോ അത് വാങ്ങിത്തരാം ഇതുവാങ്ങിതരാനെണൊക്കെ കെട്ടിയോമാരൊണ്ട് വിചാരിച്ചിട്ട് ഒക്കത്തിനും എരന്ന് പോകാൻ പറ്റോ
ഉം ഞാൻ അതാ വിചാരിക്കണെ എങ്ങനെയെങ്കിലും പഠിച്ചു വാങ്കി ജോലിയാവണെന്ന്
ഉം ഞമ്മക്ക് ഓര് തരായിട്ടോ അന അ അങ്ങനതത്തൊന്നുമല്ല പക്ഷെ നമ്മ ക്ക് ചോയിച്ചു പോകാനൊരു ഇത്
ഒരു മടിയല്ലേ നമ്മക്ക്
നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മളു വേണ്ടേ നോക്കാൻ ഇത്രച്ചിട്ടെങ്ങനെ ചോദിച്ചുപോവ പക്ഷെ ഓരിക്കാ പ്ര എടീ ഞമ്മക്കാണെടീ തോന്നല് പക്ഷെ ഒരീക്കാ പ്രശ് ഞാനിങ്ങനെ ഇവൻറ്റടുത്തുതന്നെ എന്തേലൊക്കെ ഇങ്ങനെ പറയുമ്പോ ഇപ്പൊന്നൂല ഇപ്പൊ ഇവന്റെ ബർത്ത്ഡേ വെരുമ്പോ ഗിഫ് റ്റ് കൊടുക്കണെങ്കി പോലും ഇവന്റെ പൈസേന്ന് ഞാൻ എടു ക്കണ വെച്ചിട്ടാ ഞാൻ ഓൻക്ക് ഗിഫ്റ്റുകൊടുക്കാ എന്റേല് എനിക്ക് പൈസ ഇല്ലല്ലോ എന്നിട്ട് ഞാനിങ്ങനെ‌ ഓൻ ഇങ്ങനെ എന്തേലൊക്കെ പറഞ്ഞാ എൻറ്റടുത്തു പറയും ഞാനീ കഷ്ടപ്പെടുന്നതും ഇതാക്കണോക്കെ ആരിക്കുവേണ്ടിയിട്ടാണ്. ക്ക് വേണ്ടീട്ടും ഞമ്മക്ക് വേണ്ടീട്ടൊക്കെയല്ലേ പിന്നെ ഇയ്യ് പണിക്കൊഴാലല്ലേ അങ്ങനെ ഞമ്മക്കാണ് എന്താപറയാ ആ ഒരു തോന്നല് പക്ഷെ നമ്മളെ കെട്ടിയവൻമാർക്ക് ആ ഒരു ചിന്തയൊന്നും ഉണ്ടാവൂല്ല
ഇന്നോടറയും പൈസയുണ്ടെങ്കി അനക്ക് ചോദിച്ചൂടെ എനക്ക് മുന്തിര മടിക്കണേ എന്നിട്ട് ഞാന് കൊ ക്ക് ബുദ്ധീനപോയിട്ട് പ പയിനായിരം രൂപ അയച്ചുതന്നുട്ടോ മറ്റേ ഇന്റേൺഷിപ്പിൻ്റെ വകയായിട്ട് പിന്നെ അങ്ങനെ ഇനിയി പൈസ കഴിയും ഇങ്ങനെ ചുളിക്കങ്ങനെയൊള്ള മടിക്കിങ്ങനെ പിസ്കി പിസ്കി എടുക്കൂട്ടോ അവരിന്നറയും നല്ല ഫുഡ് പോയികഴിച്ചോ എന്തിനാ അങ്ങനെയാക്കണെ ഇങ്ങനെയാക്കണെ മറ്റേതിങ്ങനെ പറയും. എന്തു പറഞ്ഞാലുലില്ലേ മൊടക്ക് ക്കൊന്നും പറയൂല്ല അങ്ങനെ എല്ലാത്തിനും സപ്പോർട്ടാ ഉം അല്ല ഇനിയിപ്പോ ഫു ഇനി ഇപ്പോ ഒന്നും പറയാൻപറ്റുല്ല ഇനിയിപ്പോഫുള്ള് ഇനിയിപ്പൊ എനിക്കും ഇതന്നെ ആകും മൈൻഡിലാകും ഇത് തന്നെല്ലെയൊള്ളൂ. ചെലവ് എനിക്കു നിന്റെ വാപ്പാനോടൊന്നും പറെ എൻറെ വാപ്പാക്ക് എന്തോരം ചിലവാണോ വരുന്നത് അത് അത് ഇത് സ്വർണം മറ്റെതൊക്കെ വേണ്ടേ. ഉം കല്യാണംന്ന് പറഞ്ഞാ പോരാ. ഇപ്പൊ സമയം ആ ഏഴുമിനിറ്റിട്ടൊ എന്നിട്ടില്ലേ. അങ്ങനെ എന്റെ ഉമ്മാന്റോട് അതൊരു അങ്ങനെ ഞാൻ എന്റുമ്മാങ്ങനെ പറഞ്ഞു ഇവൾക്ക് പൈസ ചോയ്ക്കാൻ നല്ല മടിയാണ് അങ്ങനെയൊക്കെയറഞ്ഞൂട്ടോ.
ഏ
പൈസ ചോയിക്കാൻ നല്ല മടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ൻ്റെമ്മ ൻറ്റമ്മാൻ്റെടുത്തൊരോടെ. ഏ ഏ എന്റെ അമ്മാന്റടുത്ത്. ത്തൊരൊടെ അപ്പൊ എന്റെ ഉമ്മാന്റെടുത്തൊരു ഉമ്മാ ഉമ്മാൻറ്റനിയത്തി പറയാനിട്ടാ. ആ എന്തിനാ ഇത് ഇതുപറയാൻ മടിക്കണെ ബാക്കിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടൊണ്ടാവുമല്ലോ എന്ന്.
അയ്യേ.
ഇരിക്കാണ്ട്.
എന്തെങ്കിലും തിരിച്ചു നല്ലോണം പറഞ്ഞൂടെ.
എനിക്ക് ഇന്നിലെ.
എടി എന്ത് ഇമ്മാന്റേ അനിയ ത്തിയായാലും ആരെ അനിയത്തിയായാലും പറയേണ്ട സ്ഥലത്ത് പറയണം ഒക്കെ അങ്ങനെ കേട്ടുനിക്കരുത്.
ഇവിടെ ദേഷ്യം വരാ.
ഇല്ലേയ്.
എടീ ഞമ്മളൊന്ന് സംസാരിക്കുമ്പോത്തിന് ആഹ് തൊടങ്ങി മറ്റേ. കേക്കുമ്പോ
ഇൻക്ക് ഒരു വട്ടം രണ്ടു വട്ടം എടക്കൊ ക്കെ ഓക്കെ പക്ഷെ എപ്പളും അങ്ങനെ പറയുന്നത് ഇൻക്ക് ഇഷ്ടല്ല.
ഉം. ഉം.
മുട്ട് കൂടെ തുങ്ങി അത് ഇത് ന്ന് പറയും. പക്ഷെ ഇവിടെ പിന്നെ അങ്ങനെ പറയാനൊന്നും ആരുല്ലാത്തോണ്ട് കൊയപ്പല്ല.
ഉം. ഇഞ് എപ്പളാ വിളിക്കാ.
ഇതാ ഇപ്പ ഇന്നോട് വിളിച്ചിട്ട് ഇപ്പ തെറ്റിവന്ന് തെറ്റി നിക്കാണ്
എന്തിന്.
ആ ഫോണില് ഇങ്ങനെ കൊറേ ആഹ് കൊറേ നേരായി ഇന്നെ വിളിക്കുന്ന് അപ്പ ഞാന് അന്നോട്. ഇതില് വർത്താനം പറയല്ലേ അപ്പങ്ങനെ അയില് വർത്താനം പറയ അപ്പൊ ഇന്റട്ത് പറയ് ഇണ്ട് ഇയ്യ് അത് നിർത്തിക്കോ ഇയ്യ് കൊറേ നേരായി എടീ ഞാന് ന്ന് ഉച്ചക്കൊട്ട് തൊ ഇന്റെടുത്‌ പറഞ്ഞു അനക്ക് എപ്പന്നെ വിളിച്ചാലും ഇയ്യ് അയിലാണ്. ഇയ്യ് ഫ്രീ ആകുമ്പോ വിളിക്ക്‌ പറഞ്ഞിട്ട് പോയി.
എടീ ഇൻക്കും ഇഞ്ഞിതീക്ക് വിളിക്കണം.
എയ്ക്ക്.
ഇൻക്ക് ഇഞ് ഇൻക്ക് ആർക്ക വിളിക്ക ഇതിലെങ്ങനെ വിളിക്കാ ഓപ്ഷന്.
അത് ഈ ചെട്ടി നമ്മള് കൊറേ വഴി കഴഞ്ഞ് നമ്മള് പൊറത്താക്കി. മഴണ്ടൊടീ അവിടെ.
മഴ എന്ത.
ഉം എന്താലേ.
പിന്നെ.
എടീ ഒരു പുതിയെ മൂവി എറങ്ങി. സിനൂന്റെ ഓരിപ്പൊ കോയമ്പ എവിടക്കെക്ക ഒക്കെ പോയിനു.
ഉം കുട്ടി ഇണ്ടാ.
ഏഹ് ഇത്ര പെട്ടെന്ന് ഓർ ക്കാ ആ ഒരു പ്ലാനിങ്ങൊന്നും ഇപ്പല്ല തൊന്ന്ണ്ട് പക്ഷെ ഓന്റെത് വല്ല്യ പെര